ഹലോ
ആ എന്തൊക്കെയുണ്ട്
എന്താ അങ്ങനെ പോണു
ഉം ചായ കുടിച്ചോ
ഓ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക ഫുഡ് ഇണ്ടാക്കണം
എന്താ കടി
പത്തിരിയാണ് പത്തിരി ബീഫ് കറി അഹ് ഹാ ഈതിന്റെ ബീഫിണ്ടായിന് എന്റെ ബീഫ് കഴിഞ്ഞിട്ടില്ല ആളില്ലേ ഞാനൊ റ്റ ഒള്ളൂ ഞാനൊരു മോനും ഒള്ളു തിന്നാനാആളില്ല ഞാ ക്കയ്യൂല ആണ്ങ്ങള് വേണം വീട്ടില് തീരെ ഒള്ളൂ
ആ തന്നെ ഞമ്മക്കധികം
ആ നമ്മക്ക് രണ്ട് മൂന്ന് കഷണം ടുത്താ കൊറേങ്ങ്ട്ട് തിന്നാനൊന്നും കഴിയൂല ഉണ്ട്ന്ന് കരുതി തിന്നാനൊന്നും കഴി
ആ അതന്നെ
പിന്നെന്ത ങ്ങളെ ചായൊടി ഒക്കയിഞ്ഞോ
ഇല്ല ഞാൻ കുടിച്ചോണ്ടിരിക്കാ
ആ എന്താടെ കടി ആ കറിയില്ലേ
മ്മ് മുട്ട കറീണ്ട്
ആഅ
മുട്ടക്കറിയൊന്നല്ല മുട്ട അങ്ങനെ ചിക്കിപ്പരത്തിട്ടതാണ്
ആ ദോശ ദോശേക്ക് പിന്നെ അങ്ങനെ ആയാലും പത്തിരീം ചപ്പാത്തി ക്കാവുമ്പോ പിന്നെ കറി ഒഴിച്ച് കഴിക്കാഞ്ഞ
ആ അതന്നെ ന്നിട്ടെന്താ ഒക്കെണ്ടാക്കി വെച്ചിക്കാണോ ബീഫ് അതോ ഫ്രിഡ്ജില്
ഫ്രിഡ്ജിലാണ് ഞാൻ ഓ ഓരോ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇണ്ടാക്കണ ചിലവർ വരൊക്കെ വെച്ച് ഫ്രിഡ്ജ് വെച്ചാൽ ആവശ്യത്തിന് ഇങ്ങനെ എടുക്കുക അങ്ങനെ ഞാൻ ചെയ്തിയില്ല ആവശ്യത്തിനനുസരിച്ച് എടു വെക്കല ഫ്രീസറില് കട്ടായി കെടക്ക്ക ആദ്യത്തെ ടസ് മറ്റൊന്നുപ്പല്ല
ആ ഇണ്ടാവൂല പക്ഷേണ്ടല്ലോ ഇണ്ടാക്കി വെച്ചാൽ നമ്മള് ഫ്രിഡ്ജില് വെക്കണ്ട ഇണ്ടാക്കി വെച്ചിട്ട് ആ ചട്ടീന്നിങ്ങനെ ചൂടാക്കി ചൂടാക്കി കഴിച്ചാനല്ല രസാണ് ടേസ്റ്റ്
അപ്പൊക്കേടു വരൂലേ രണ്ടീസാവും
ഇല്ല നമ്മള് ചൂടാക്കണില്ലേ നല്ലോണം ചൂടാക്കണം രാവിലെ വേവി കുന്നേരോം ചൂടാക്കണം.
ഇതിപ്പൊ ഒരു ഠേസ്റ്റു ഇല്ല ഈ ഫ്രീസല്ല് കെടന്ന കാ തൈര് ടേസ്റ്റൊക്കെ കുറവാണ്.
പിന്ന കൊറേ ദിവസ് കൈലേ പെരുന്നാള് കഴിഞ്ഞിട്ടെത്ര ദിവസായി ഉം
പിന്നെന്ത്
പിന്നെന്താ ഇല്ലേ ആയിട്ടൊന്നുല്ല ഉച്ച് ചായ എടുക്കണൊള്ളൂ അത് കഴിഞ്ഞിട്ട് വേണം നോക്കാന്
ആഹ്
പിന്നെ ഉച്ചക്ക് ഞാൻ മാത്രെണ്ടാവുള്ളൂ ഇവിടെ ഞാൻ മാത്രം എല്ലാരും പോകവും.
ആഹ് ആഹ്
അപ്പൊ പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടാക്കൊന്നുല്ല രാത്രിയൊക്കെ മെയിനായിട്ട് ഇണ്ടാക്കൊള്ളു.
ഉച്ചക്ക് ചോറ് വെക്കൂല്ലേ
ആഹ് എനിക്ക് തിന്നാൻ ആവശ്യമുള്ള ഇവിടെന്നെ ഇണ്ടാവും ങ്ങെഎന്തെങ്കിലും ദോശെ ചെലപ്പ രാത്രിലത്ത ചോറ് വാക്കിയിള്ളത് ഞാന് തിളപ്പിച്ച്‌ച്ചൂറ്റി കഴിക്കും
ആഹ് നമ്മള് തിരക്കയുമ്പോൾ പിന്ന അങ്ങനക്കൊ
ആഹ് എന്തെങ്കിലൊക്ക ഒപ്പിക്കൊല്ല ഇപ്പൊ രാത്രിയൊക്കെ എന്തെങ്കിലൊക്ക ഇണ്ടാക്കണം.
ആഹ് ആഹ്
മീനൊക്കെ വരോന്ന് നോക്ക്
മീന് വരുന്നില്ലപ്പ ഇതിലേ ഇതിലപ്പോ ഒരാഴ്ചായിട്ട് മീന്റെ വണ്ടി വര് പിന്നില്ലാ അതാണ് ബീഫ് എന്നും ബീഫ് ഇപ്പോയിട്ടപ്പോൾ അത് വേണ്ട മോനൊന്നും വേണ്ട മീൻ വണ്ടിപ്പവരുന്നില്ല മീ ആ എനിക്കൊരാളൊള്ളു. മദ്രാസേ പോയി ഇപ്പോ ഒൻപത് മണിയായി വരും പത്ത് മണിയായ സ് സ്കൂള് പോവും ഞാനും ഒറ്റക്കാണ് ഉച്ചക്കൊന്നും അധികം ചോറും കൂട
ആഹ്ഹ് ഞങ്ങള് പിന്നെ ഇറച്ചി ചോറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലു
അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണന്നെ ബീഫാവുമ്പോ പിന്നെ ചില ദിവസം നെയ്ച്ചോറാക്കും- ബിരിയാണി യാക്കും കബ്സ ആക്കും മാറ്റി വക്കും മേണ്ടാ അത് ബീഫ് ഇങ്ങട് ആയിട്ട് വേണ്ടതായിണ് ഇടക്ക് ഒന്നൊരു മീൻ കിട്ടാഞ്ഞാല്
ആഹ് അതന്നെ മീനൊക്കെ ഇപ്പോ
വരുന്നില്ല ഇതിനോക്ക് ആഹ് മീന് പൂതിയപ്പതില് കിട്ടാനില്ല ടൗണിലൊക്കെ പോണം
ഉം ഉം ഉം ഉം
ക്കരുതുന്ന് പറയിനീട്ട് എന്തോ മരുന്ന് ചേർക്കുണ്ടോന്നൊക്കെ
അത് കേടുവരാതിരിക്കാനെ ആ
കേട് വരാക്കാനും അങ്ങനെ ചെയ്യുണ്ട് കഴിക്കരുത് എന്നൊക്കെ പോണ കണ്ടേന്
ഉം
പിന്നെ
നോക്കൂല്ലല്ലോ എന്തൊക്കെയൊ സാധനങ്ങളാ കഴിക്
ആഹ് അതന്നെ
കടേ പോയി
ആഹ്
പേ ല്ലടാ പരിപ്പുവട അതൊക്കെ ഒരേ എണ്ണയിലിട് ട്ടങ്ങനെ പൊരിക്കുവല്ലേ ഇങ്ങനെ
ആഹ് എത്ര ദിവസം പയക്കള്ള എണ്ണായിരിക്കും ഞമ്മളത് അറീണില്ലല്ലോ നമ്മള് ടേസ്റ്റില് വാങ്ങിക്കൊണ്ടുവന്നങ്ങ കഴിക്കണ
ഉം ഉം മഴ ഇന്നില്ല ഇന്ന് കുറവാ മഴ ഇല്ലേ ഇന്നിപ്പോ വെയിലൊക്കെ കാണാണ്ട് കൊറേ ഡ്രെസ്സുണ്ട് ഉണക്കാന്.
ആഹ് ശരിയാ
എല്ലാരതും കൂടെ അകത്തൊക്കെ ഇട്ടേക്കുവാ
ഞാനും അകത്തൊക്കെ ഇണ്ട് വിരിച്ചിട്ടേക്കുവാണ് ആഹ് മെഷീനില് ഒന്ന് കറക്കിയാണ്ട് ഒണ ക്കിയാണ്ട് പിന്നെ അകത് കത്തിടും
ഉം ന്റെ മെഷീനാണെങ്കിൽ കേട് വന്നും ചെയ്ത് ഇപ്പോ കല്ലിലിട്ട്
ആ അലക്കല് ഞാനും കല്ലിലിട്ടന്നെ പിന്നെ പക്ഷെ ഒന്ന് മെഷീനിൽ ഇട്ട് ഓണക്കി ണാക്യാണ്ട് അകത്ത് വിരിച്ചിടാന്നു കരുതി രണ്ടീസം അടഞ്ഞ മഴയായിരുന്നു അപ്പോപ്പിന്നെയകത്തു - ത്താണ്ട് ഇരിച്ച് ഇന്നപ്പോ വെയിലൊക്കെ ഉദി ക്ക് ഇണ്ട് പെയ്യോ എന്താവോ -
വെയിലുണ്ടാവും മുറ്റത്താണെങ്കില് അയലും ഇല്ല
എനിക്ക ഇല്ല മുറ്റത്ത് ഞാൻ നൂറൂല് ടെറസിന്റെ നൂറൂൽ ആയാലട്ടിയെ
അവിടെ കെട്ടാനും കഴൂല ഒരു മരല്ലഞ്ഞിട്ടേ ഉം ഉം ഉം അങ്ങനെല്ലായിട്ടേ ഭയങ്കര ക ഏടാന്ന് മറ്റേതാ അയിന്റെ മേലെ ആകുമ്പോ നല്ല അല്ല വെയില് ഉണ്ടെങ്കിലും ഇവിടെ ഞാന് ഞങ്ങളിവിടെ അടുക്കളന്റെ ഭാഗത്ത് ഷീറ്റ് ഇട്ടേക്കാണ് വെയിലുണ്ടെങ്കിൽ അവിടെ കടന്നട്ട്
ആ ആ
മുറ്റത്തിടേണ്ട ആവശ്യമൊന്നും ഇല്ല
ആ
പക്ഷേ ഇത് എന്താ ചിക്കാൻ സ്ഥലല്ലേ അതാണ്
ആ ആ മഴ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ മഴ പെയ്താ മുറ്റത്തക്ക് വെള്ളം
ഇല്ല ഇല്ല അങ്ങനത്തെ കൊഴപ്പൊന്നും ഇല്ല ഉം
തോടൊക്കെ ഇണ്ടായിടുത്ത്
ഇല്ലേ ഇവിടെ അടുത്തൊന്നും ഇല്ല
ഉം വെള്ളംണ്ടാലില്ലേ വേനൽക്ക് വെള്ളം വറ്റുവോ
ഇല്ല വറ്റൊന്നും ഇല്ല ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും പിന്നെ ഈ ലൈൻ വെള്ളം ഉള്ളതുകൊണ്ട്
ആ അതിന് എന്നും വെള്ളം വരില്ലല്ലോ ഒരു ദിവസം
ആ അത്രക്ക അങ്ങനെന്നെ വരുള്ളൂ പക്ഷേ അങ്ങനെ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവലില്ല ഇതുവരെ കുടുങ്ങിയിട്ടില്ല ആദ്യം ഈ ലൈൻ വെള്ളം കിട്ട ണന്റെ മുന്നേ വെള്ളം കഴിഞ്ഞ് ഞാന് എന്റെ വീട്ട് പോക ലെന്നാ തീരുമാനെ തീരു മാനൊക്കെ എന്റെ ആ എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെ ഒറ്റ സ്റ്റോപ്പിന്റെ മാറ്റേള്ളു ഉം എന്നിട്ട് അങ്ങോട്ട് പോകും അവിടെ വെള്ളം വറ്റൂല അവിടെ നല്ല ഒരു കെ കിണറുണ്ട് അതിലന്നെ അതിന്ന് തന്നെ എത്രയോ ആൾക്കാര് അതിന്നാ വെള്ളം എടുക്ക ണത് എത്രയോ വീടിലുള്ള ക്കാര് ഉം ഒരു അഞ്ചോ ആറോ മോട്ടറൊക്കെ അയിലുണ്ടാവും
ഓ
ഉം ഉം അയില് വെള്ളം വറ്റൂല
ആ ആ അലക്കി ഒക്കെ പോരൂല്ലേ അവി
ഉം ഉം കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോരും
ആ അ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്
ഇല്ല കൃഷിയൊന്നുംല്ല മുറ്റത്ത് സ്ഥലം ഇല്ല.
ആ ചെടിയൊ ക്കോ?
ചെടി വെക്കാനൊക്കെ കൊതിയണ്. പക്ഷെ മുറ്റൊക്കെ ഒന്ന് ആദ്യം നന്നാക്കണം. ഞങ്ങ ഇവ്ടെ മുന്ന് കൂടെ റോഡ് വന്ന്ണ് പ്പം. ഉം അപ്പൊ അത് ഉം റോഡ് വന്ന ആ ഒരു ഇത് റെഡി ആയിട്ടില്ല. പിന്നെ മുറ്റൊന്നു കെട്ട ട്ടണം. അതൊക്കെ ഇനി പഞ്ചായത്ത് കൊട്ത്താല് ഉം ആ അപ്പൊ മുറ്റത്തിന്റെ ഭാഗക്കെ കെട്ടി ഒന്ന് ലെവലായിട്ടൊ ക്കെ
ആ
ചെടിയൊക്കെ ഇണ്ടാക്കണം വിചാരിച്ചു നിക്ക.
ആ ആ
അയിനെന്താ മക്കള് പർച്ചു
ആ ചെറിയ മക്കളായോൽക്ക് പിന്നെ പൂവിട്ടേ കാണുമ്പോ പറിക്കാ തോന്നും.
ഇന്റെ മോക്കാണെങ്കി പൂവ് കണ്ട
ആ അതാണ്. വേറെന്തൊക്കെയാ?
ആ
എന്താ ഫുഡൊക്കെ ഇണ്ടാ കറി
കറി ഉം ഞാന് പ മീൻ കറിയാണ് അധികും വെക്കല് മീൻ കിട്ട്യാല് ഇല്ലെങ്കിലെന്താ വെണ്ടക്ക വെണ്ടക്കറി ഇൻക്ക് ഇഷ്ടല്ല എന്നാലും പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടന്ന് വിചാരിച്ചിട്ട് അത്ണ്ടാക്കും ഉം പിന്നെ ഇവിടെ മു തിരണ്ട് അ മുതിരക്കറിണ്ടാക്കും
അതെങ്ങനെങ്ങള് തേങ്ങര്ച്ച് വെക്കൊ മുതിരക്കറി അങ്ങനെ താളിക്കെ ആ ആ ആ ആ
ഉം
സാമ്പാറൊന്നുവെക്കൂല?
സാമ്പാറ് ഞാൻവെച്ചാല് റെഡി ആവൂല
ഉം ഉം
ഞാൻവെ
ചെല ആ കല്യാണംവീട്ടിലൊക്കെ പോയി സാമ്പാറും കൂട്ടുമ്പോ നല്ല ടേസ് ര അതൊന്നും ഞമ്മൾ ഓർക്കുംവെണ്ട എന്റെ സ്കൂൾന്ന് കിട്ട്ണ സാമ്പാറ് ല്ല രസാണ് മ്മച്ചിണ്ടാക്കുമ്പോ രസംല്ലാ ന്നറിം
ഉം ന്റെ വെൽത് പത്താം ക്ലാസ്സ്‌ലാ ഓൻ പറിം നിങ്ങളെ ചോറിവിടന്ന് കൊണ്ടപോണേലേറെ നല്ലത് ൻക്ക് സ്കൂൾന്ന് വാങ്ങ്ണ അവിടെ അയ്ലേറെ നല്ല കൂട്ടാണ്ടാവുന്നറിം ഇവിടന്ന് നമ്മളൊരു മു ച്ചതോ ഒര് എന്തെങ്കിലൊരു കറി അങ്ങനെല്ലേ കൊടു ക്ക ഔടെ പലേതുണ്ടാവും ഉം ചെലപ്പം ബിരിയാണി ണ്ടാവും
ആ ഇപ്പൊ സ്കൂളിലൊക്കെ ള്ളതാണല്ലോ? ഫുഡൊക്കെ ഔടെ ല്ലോം ണ്ട് ന്നറിണേ ക്കാം
നമ്മള് മദ്രസ്സ വിട് വിട്ട് വെരാൻ നേരം വൈകിയാ ഒന്നും കൊടുക്കാതെ പറഞ്ഞയ് ച്ചെങ്കിൽ അവിടെകഞ്ഞിണ്ട് കുട്ടിൾക്ക്
ആ
ഗ്ലാസുംസ്പൂ ണൊക്കെ കൊണ്ടുവരരാം പറഞ്ഞു അല്ല ചെറിയരിന്റെ കഞ്യല്ല നമ്മള് ചോറ്
ആ അല്ല ഇവിടെ സ്കൂൾലേ ഇവിടെ പിന്നെ കൊർച്ച് കുട്ട്യാളെള്ളൂ അതായിരിക്കും രേരിന്റെ കഞ്ഞിണ്ട്ന്ന് പറിണേക്കാ ആ ഗവൺമെന്റ്സ് സ്‌കൂളെന്നേണ്
ഉം
മാനേജ്മെന്റണ് എൽ പി നാല് വരെയുള്ള സ്കൂളാണ് ക്ഷെ കഞ്ഞിണ്ട് ചോറ് വെക്കണത നമ്മള വീടിന്റെ അട് താത്ത പാറിം ഓന് വന്ന് കഞ്ഞി വാങ്ങി കൂടെയൊക്കെ പറിം ഓന് മടിയാണ് പോയി വാങ്ങാൻ
ഏ
അവർക്ക് കളിക്കണ സോല ല്ലേ ആഹ് ഞാൻ പറയുന്നുണ്ട് കഞ്ഞി കുടി - ണ്ട് കളിച്ചിണെന്റെ എടേയ് പോയി വാങ്ങാനാവും ല്ല
ആഹ് എന്നാ ശരി പിന്നെ വിളിക്കന്ന